കേൾക്ൺല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ്. എന്തൊക്ക്യേ വർത്താന ന്താ?
നല്ലർത്താനം.
മ് ഇതേതാ ചായുടിച്ചോ?
മ് ചായൊക്കെ കുടിച്ചു
എന്താ കടി?
കടി എന്താ പയം പൊരി ഇണ്ടായിന്നു.
പയം പൊര്യോ ഏഹ് ഹോട്ടൽന്നാ കുടിച്ചത്.
ആഹ് കഫേ ന്ന്
ഓഹ് കാലം പോയൊക്കൊ ഓരോ പോക്ക് ലേ. ആഹ് ഒരി ആഹ് ഒര് നു പ്പത് കൊല്ലം മുമ്പൊന്നും ഇപ്പോ ഹോട്ടലും അങ്ങനെ ക്കെ ഇതൊന്നും കാര്യായിട്ടൊന്നുംല്ലല്ലോ.
എപ്പ്ളേ ഒരപൂർവ്വായിട്ടൊക്കേണ് ഹോട്ടൽക്കൊക്കെ പോയിണ്ടാവാ.
ആഹ് അതന്നെ അതേപോലെ അതേപോലെന്നെ
ക്കെ പറഞ്ഞഴിഞ്ഞാല് ഏഹ് മാസത്തിലൊക്കെ അല്ലെ എപ്പളേലൊക്കെ സംഭവിക്ക്ണ ഒരു കാര്യേകാരം. നമ്മക്കന്നെ ഭയങ്കര ഒരു എക്സൈറ്റെക്കാരം ചെറുപ്പത്തിലൊക്കെ ഹോട്ടൽക്ക് പോയിട്ട് ഒരു ഫുഡ് കയിക്കാറിയുമ്പോ. അത് സത്യാണ്. ഇന്ന് പ്പതൊരു കോ അതന്നെ ഒരു കോമൺ ആയ്ല്ല സംഭവം അതായത് ഒരീസം ചിലപ്പം രണ്ട് വട്ടം മൂന്ന് വട്ടം ചെലപ്പം ഹോട്ടല് കേറാ. അങ്ങനേന്നു.
ഓട്ടല് ജീവിത ശൈലികൾ മാറുന്ന ഓരോ മാറ്റങ്ങളാണല്ലോ ല്ലെ.
ഉം അതന്നെ ജീവിതശൈലി കൻസരിച്ചിട്ട് നമ്മളെ ഹെൽത്തിനും കൊറെ ബാധിച്ചിട്ടുണ്ടത്.
ആഹ് അതന്നെ ഇപ്പൊ നമ്മക്കിപ്പൊ നമ്മളെ ജീവിതശൈലി ഫുഡിലെന്നെ ഏഹ് ജീവിതശൈലിയിലേ ഫുഡില് വന്ന മാറ്റം തന്നെ നമ ക്കാവുന്ന ആദ്യം പറയലേ. ഇപ്പാദ്യ കാ ആദ്യ കാലങ്ങളിൽ പ്പന്താ ഓല് ചക്കിം മങ്ങി അതും ഇതും ഏഹ് അതേപോലെന്നെ അഹ് ഓരോന്നും നേടിയെടുക്കുമ്പള്ള ഒരു അധ്വാനം ഇപ്പൊ ഓഹ് മ അരി തിന്നുമ്പം ഓൽ പാടത്ത് അധ്വാനിച്ചാണ്ടാണ് തിന്നീന്യെ നമ്മളെ പോലെ നേരിട്ട് പൈസ കൊടുത്താണ്ടല്ല.
മ് അതന്നെ അതായത് ഓരോരുത്തര് ഓരോ സാധനത്തിന് ബദലായിട്ടേക്കാരം ഒരു സാധനം വാങ്ങിണ്ടായിന്നത്.
ആഹ് ആഹ് അതും ശരിയാണ് ബാട്ടർ സിസ്റ്റം ഏഹ് ആഹ് പിന്നെ പിന്നെ അതേപോലെ ഞാൻ കാര്യായിട്ട് പറയണ എന്താ അറിയോ ഇപ്പം ഞമ്മക്കിപ്പം ഒര് ഒരു വീട്ടിലിപ്പം ചക്കല്ല അപ്പപിന്നെ നമക്ക് എന്താണ് നേരെ അങ്ങാടി പോയാ ചക്ക കിട്ടും.
ചക്ക കി
ച ചന്തേ പോയാ കിട്ടും. പക്ഷെ പഴയകാലം അങ്ങനല്ല എന്തായാലും ഒരാൾ അധ്വാനിക്കണം.
യെസ്. പിന്നെ അത് മാത്രല്ല ഇന്ന് പ്പ ഇൻകേസ് നമ്മക്കിപ്പോ എന്താ ചക്കേണ് വാണ്ടത്. നമ്മളെ കയ്യിൽ മാങ്ങേണ് ന്നുണ്ടെങ്കിൽ എന്താക്കും അത് കൊടുത്തിത് വാങ്ങും. അതേപോലെ നെല്ല് കൂടുതല് ഇണ്ടെങ്കില് കുറച്ച് എടുത്തിട്ട് നമുക്ക് വേണ്ട പഞ്ചസാര ചായപ്പൊടി അത് അങ്ങട്ട് ഇങ്ങട്ട് വാങ്ങും
ആഹ് അതെന്നെ ഇപ്പൊ ഞമ്മളപ്പൊ മൊത്തം പറഞ്ഞാല ഇപ്പൊ അധ്വാനം കുറഞ്ഞ ഉം പിന്നെ അങ്ങനെ പ്പോ ഫുഡിൽ വന്നൊരു മാറ്റം പിന്നെ അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങളുടെ ഓരോ മാറ്റങ്ങുണ്ട് ഇപ്പൊ ആദ്യം പറഞ്ഞാല് കൂട്ടാനകള് അത് ഇത് ചേമ്പ് പുഴുങ്ങിയത് പുഴു
അതന്നെ പണ്ട്ന്ന് പറഞ് കഴിഞ്ഞാല് കൂട്ടാനും വളരെ കുറവായിരിക്കും എന്താണ് ഫുഡിന്റെ മെനു അതായത് ഇപ്പോ ഇന്ന് ഇപ്പോ ഉച്ചയ്ക്ക് എന്താണോ അതിനങ്ങനെ ഇപ്പൊ രാത്രി ഉണ്ടാവാം പിന്നെ ലേറ്റ് ആയില്ല എന്തെലും ഫുഡ് അങ്ങനെ ഉണ്ടാവാ കൂടുതലും ചോറ് കൂടുതലായിരിക്കും പക്ഷെ പണ്ടത്തെ ആൾക്ക ആൾക്കാർ ചോറ് കൂടുതൽ കഴിച്ചാലും അവർക്ക് അധ്വാനം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല ഇന്ന് ഫുഡ് കൂടുതലാണ് അധ്വാനം കമ്മിയാണ്.
ഉം അതുകൊണ്ട് തന്നെ പൊണ്ണത്തടിയും മറ്റേ അത് ഇത് എന്തൊക്കെ അല്ലേ
ആഹ് ശീര് പൊണ്ണത്തടിന്ന് മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ഈ മലപ്പുറം ഭാഗത്ത് മൊത്തത്തിൽ നമ്മൾ മലബാർ ഏരിയൽ ഇപ്പല്ല ഒരു ട്രെൻഡ് ആണിത് നൈറ്റ് ഫുഡ്
നൈറ്റ് ഒരു ലൈറ്റ് ആയിട്ട് ആഹ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആഹ് ടൈമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെശരീരത്തിന് ഇങ്ങനെ ഒരു കേടില്ല അത്രയും കേടില്ല ഒരു സാധനം വേറെയില്ല അതായത് നമ്മളൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിന്റെ സമയത്ത് ഇത് എന്താ കഴിക്കണ് മന്തി ശവായ മധൂത്ത് അങ്ങനത്തക്കെ കേട്ടിട്ടുണ്ട് ഇത് ഒരു അൺലിമിറ്റഡ് ഒക്കെ കറി ഈ മന്തി ആണെങ്കിൽ അടിച്ച് മിന്നും അങ്ങിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് പ്രോപ്പർ ആയിട്ടൊരു ഈ ഒരു മണിക്കൂർ ഒന്ന് വെറുതെ കടക്കാതെ ഇരിക്കും കൂടില്ല നേരെ അവിടുന്ന് വന്നിട്ട് ഒരു പത്തു മിനിറ്റ് നേരെ പെരിക്ക് എത്തിയിട്ട് നേരെ ബെ ട്ക്കണം മലർ
ബെട്ക്ക് ഒറ്റ കിടക്കൽ ആഹ്
ഒറ്റ കടത്തം ഇതോട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബോരണ സാധനം നമുക്ക് എനർജി വേണ്ടിട്ടാണ് കാർബൺ അപ്പോ ഈ എനർജി നമ്മൾ യൂസ് ചെയ്യണില്ല നമ്മളെന്താണ് ഈ കാർബൺ കേ- എനർജി നമ്മൾ യൂസ് ചെയ്യുന്നില്ല നേരെ പോയി കടക്കുകയാണല്ലോ നേരെ പോയി കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഗ്യാസ് ഇതാക്കും എന്താ ഗൈക്ലോജന്റെ അളവ് കൂടും. എന്നിട്ട് അതിന് ശേഷം ഇത് യൂസ് ചെയ്യാതെന്താവും ഇതിന്റെ എനർജി നേരെ ലിവർക്ക് പോവും അങ്ങനെ ഇത് ഫാറ്റി ലിവർ ആയിട്ട് മാറും. ഇപ്പൊ സത്യം പറയാ ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻ വൺ കണ്ടീഷൻ ത്രീ സ്റ്റേജ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കണ്ടീഷനിൽ നിൽക്കണവരുണ്ടാവും. ഇതിന്റെയൊക്കെ റീസൺസ് ഇതൊക്കെ തന്നെയാണ്.
ഈ ഫാറ്റ്ലി എന്താണ് ശരിക്കും എന്താണ് സംഭവം
ഫാറ്റിലിവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ശരീരത്തിന് ഞാൻ പറഞ്ഞില്ലേ ഇതേ പോലത്തെ കാർബൺ അമിതമായിട്ടുള്ള കാർബ- ന്റെ അളവുകൾ എന്താണ് അതേപോലെ ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ ഓവറായിട്ട് കഴിക്കും പക്ഷെ അതിനനുസരിച്ചിട്ടില്ല എനർജി സോഴ്സ് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് എന്താണ് ഈ എനർജി കൺവേർട്ട് ആയിട്ട് ഫാറ്റ് ആയിട്ട് മാറും എഹ് ചില ഫാറ്റൊക്കെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് അങ്ങട്ട് പോകും പക്ഷെ നല്ല ഹൈ സോഴ്സ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ എന്താണ് അത് നേരെ പോയിട്ട് ലിവറിൽ സ്റ്റോർ ആകും അങ്ങനെയാണത് ഫാറ്റി ലിവർ ആയി വരുന്നന്നെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചർ ആയുള്ള സാധനമാണ്. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെന്താണ് ഡാറ്റ് എടുക്കണ പോലെയാണ് അതായത് എണ്ണയിലെ സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല പഞ്ചസാര കഴിക്കാൻ പറ്റില്ല ചോറ് കഴിക്കാൻ പറ്റൂല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും ഏഹ് പിന്നെ അതു മാത്രല്ല നല്ല വേദനയുണ്ടാവും. അസ്വസ്ഥത ഛർദി ഇടക്കിടയ്ക്ക് ഉണ്ടാവും വയറുവേദന ഇതൊക്കെ നല്ല പ്രോബ്ലമാണ്.
ഉം പിന്നെ ഇങ്ങളിപ്പോ മലബാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ ഇപ്പോ ആ ഇപ്പൊ നമ്മളെ പുതിയ സർക്കാരിന്റെ ഒരു പ്രഖ്യാപനങ്ങൾ മലപ്പുറത്ത് തന്നെ എന്താ കിട്ടിയത് ക്യാൻസർ സെന്റർ
ആ മലപ്പുറത്തി കിട്ടിയ ക്യാൻസർ സെന്റർ സത്യം
ഫൈനൽ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ഏ ആ ജീവിതശൈലി ഏ
സത്യത്തി പറഞ്ഞ തന്നാണ്ടല്ലോ നമ്മളിവിടെ എന്താണ് മലപ്പുറം ഭാഗത്ത് സൗകര്യങ്ങള്ൾ കൂടുതലാണ് പേയ്സിം കൂടുതലാണ് പക്ഷെ ആൾക്കാറ് എന്താ വെച്ചാല് വെറും തീറ്റ മാത്രമാണ് എന്നാ നേരെ മറച്ച നമ്മൾ ഈ പൈസ നേര ഒന്ന് നല്ലേ യൂസ് ചെയ്യന്നുണ്ട്ങ്കിൽ അതായത് നമുക്ക് ആവശ്യമുള്ള നല്ല സാധനങ്ങൾ കഴിക്ക ആവശ്യത്തിന് വ്യായാമം ചെയ്യ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഭയങ്കര ബെറ്റർ ആയിരിക്കും എനിക്കിപ്പോ തോന്നണു ഇപ്പൊ കുറച്ചായിട്ട് ആൾക്കാരെ അങ്ങനെ ചിന്തിക്കാൻ തുടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കുറച്ച് പേരു മൂന്നാല് അഞ്ച് ക്ലാസും ആയിട്ടയ ഇപ്പൊ കൂടുതൽ ആൾക്കാരെ ജിമ്മക്ക് ആൾക്കാര് വരല് തുടത്തിക്കണു പിന്നെ അതേപോലെ കുറച്ചൊക്കെ ഹെൽത്ത് നോക്കല് തുടത്തിക്കണ ഒരു ട്വന്റി പെർസെന്റേജ് ആൾക്കാരൊക്കെ ഫുള്ന്നല്ല ഒരു ട്വന്റി പെർസെന്റേജ് ഒക്കെ ഇതൊക്കെ ഒരു ഒന്നര രണ്ട് വർഷം ആവുമ്പോ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ആവുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്
ഉം ആ് അപ്പോഴും നമ്മള് ചിന്തിക്കേണ്ട വേറെ കാര്യം എന്താ അറിയോ ഈ ഫുഡിന്റെ ഇൻഡസ്ട്രിയാലും ആ ആ വ്യവസായങ്ങൾൊക്കെ ലാഭത്തിനന് വേണ്ടിയാണ അവലക്ക ഇപ്പം ഓലെന്തെയും പുതു പുതു രുചികളും രസങ്ങളും കളറുകളും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിത ശൈലിൽ എത്തുന്ന ഓ
മാറ്റ സത്യം അറബിക് ഡിഷസുകൾ ഒരുപാട് കൊടു പിന്നയാ പറ ഇ പുറത്തി ഇപ്പോ അറബികളും ഇതേപോലെ കഴിക്കുണ്ട് പക്ഷെ അവർക്ക് ലോകം പൊതുവെ കുറവാണ്
ഉം
ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാല് അറബ് രാജ്യങ്ങളിലൊക്കെ നല്ല ക്വാളിറ്റി ഫുഡ് സ അല്ലത സെർവ് ചെയ്യൻ പറ്റില്ല
ആഹ് അതെ ഓലെ മസാല ആമ്പോ മസാലകൾക്ക്ന്നെ ഇതുണ്ട്
സത്യം മസാലകൾക്ക തന്നെ ഒരുപാട് എന്താണ് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മസാലകളൊക്കെരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുട നാട്ടിൽ കിട്ടുന്ന മഞ്ഞപ്പൊടിയൊക്കെ എന്താണ്? നല്ല സംഭവങ്ങളൊക്കെ പുറത്തേക്ക് അയച്ചിട്ട് അതിന്റെ ചണ്ടി മാത്രം പൊടിച്ചിട്ടാണ് നമുക്കൊക്കെ തരുന്നത്
അതന്നെ എക്സ്പോർട്ട് ക്വാളിറ്റികളൊക്കെ പുറത്തക്കാ
ആഹ് അതന്നെ പിന്നെ അത് മാത്രല്ല നമ്മുടെ നാട്ട എല്ലാരും പറയും എന്ത് പമൊയിലേറെ നല്ലെ സൺഫ്ലവർ ഓയിലാണ് ഒറു ലിറ്റർ സോൺഫ്ലവർ ഓയിൽ ഫ്ലോറോയിൽ നു കിട്ടുന്നത് നൂറ്റ നൂറ്റി അറുപത് ഉറുപക്കററ്റേണു ഒരു ലിറ്റർ സൺഫ്ളവർ ഓയിൽ കിട്ടും
ഉം
ഞാൻ പറഞ്ഞത് ഒരു കിലോ മിനിമം ഒരു എന്താണ് ഒരു കിലോ എന്താണ് സൺഫ്ലവറിന്റെ സീഡേലും വേണ്ടി വരും ഒന്നര കിലോ സീഡേലും വേണ്ടി വരും ഒരു ലിറ്റർ സൺഫ്ലോർ ഓയിൽ ഉണ്ടാക്കാനെ
ആഹ
മിനിമം ഞാനൊരു ഊഹം വെച്ച് പറയാണ് ഒരു കിലോ സൺഫ്ലവറിന്റെ സീഡിനു വരുന്നത് എണ്ണൂറ്പയാണ് ആഹ് എണ്ണു റുപ ആണോ സീഡിന് വരുന്ന ഇന്നിട്ട് എങ്ങനെ ഇത് കൂിയ ഫ്ലവർ ഓയില ആയിട്ട് കൊടുക്കുന്നത് അപ്പ ഇതൊന്നുംസൺഫർ ഓയിലിന അല്ല
ഇല്ല അതെ
ആ ഇത പ്രശ്നം എന്നാൽ നേരെ മറിച്ച് അറബ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവിടെ എന്താണ് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത സാധനങ്ങളാണ് കൂടുതൽ അന്നാമത് അവിടെ കേടഅങ്ങനെ ഒഴിവായി പിന്നെന്താച്ചാൽ നമ്മളവിടെ ആൾ ക്കാര് ഇത് പറഞ്ഞ്ക്കു സൺഫ്ളവർ ഓയിൽ ലിറ്ററ്ന് ആയിരതഞ്ഞൂറെയ്ലും വെക് ച്ച് കൊടുക്കണ്ട്യരും ഇങ്ങനെ നോക്ക്മ്പോ ഒര് ആയിരത്തി ഇരുന്നൂറേലും കൊടുക്കണ്ടരും ഇന്നാലേ ആഹ് ലാഭ ഇണ്ടാവാെള്ളൂ ആയ്ര്ത്തിഇരുന്നൂറിന് ഒര് ലിറ്റ്ർ ഇത്ര സൺഫ്ലവർ ഓല ആരാ വേട്ച്ചാ പക്ഷെ അവിടെല്ലോര് മേടിക്കും അതാണ് അവിട്ത്തെ ഫുഡ്ചിന്പ്പാണ് നമ്മള ഇവിടെ മന്തിയക്കാൻ ഇരുന്നൂറുപ്പ്യള്ളൂ പക്ഷെ അവടെ കഴിക്കാനൊരു അറുന്നൂറുപ്പ്യെലും ഇണ്ടാവും നമ്മടെ നാട്ട്ത്തെ അപ്രോക്സ് ഇതാണ് വ്യത്യാസം പക്ഷെ അവരത് കൊട്ക്കാൻ തയ്യാറാണ് മാത്രല്ല അവടെ പഴകിയ ഫുഡ്ഡാള് ഇണ്ടാവൂല്ല അതേപോലെ ഫ്രീസ് ചെയ്യ് ഫ്രീസിങ്ങ് വളരെ കമ്മ്യായിരിക്കും പിന്നെ പ്രേസേവേറ്റീവ്സ് നല്ല കാെറവായിരിക്കും എല്ലാ സാധനങ്ങളും ഹൈ ക്വാളിറ്റി ആയിരിക്കും അപ്പോ അതിന്റേതായില്ല കേട്കളും കമ്മികളും ഇണ്ടാവും പിന്നെ ഓൽക്ക് കാെറേ സാലഡ്സ് ആയിട്ട് പച്ചക്കറികളൊക്കെ ഒരുപാട് ഇണ്ടാവും നമ്മളവെടിം ഇണ്ട് പക്ഷെ ആൾക്കാര് കഴിക്കല് കമ്മ്യാണ്
നമ്മള് സാലഡ് നല്ല കാെറവാണ് കഴിക്ക്ണ്
അതന്നെ അമ്മള് സാലഡ് കഴിക്കണ നല്ല കമ്മ്യാണ് സത്യം പറഞ്ഞാ അത് നമ്മ
അമ്മളെ മേത്ത്ക്ക് ശരീരത്ത്ക്ക് ഫൈബർ വളരെ കമ്മ്യായിട്ടാണ് ചെല്ല്ണെ
ആഹ് ഫൈബറ് ഇണ്ടെങ്കി മാത്രേ എന്താവുള്ളൂ ഏ് അമ്മക്ക് ദഹനം പ്രക്രിയ നടക്ക് ക്കൊള്ളൂ ഇന്നാലെ കഴിച്ചതൊക്കെപ്പാടെ ഇതാവുള്ളൂ സത്യം പറഞ്ഞ്കഴിഞ്ഞാല് മന്തിയൊക്കെ കഴിക്കാം പക്ഷ റൈസ് കാെറ്ച്ച് ചിക്കനൊക്കെ കൂട്ടി കഴിക്കും പക്ഷെ അത് അമ്മള ആൾക്കാരെ പ്രശ്നം എന്തേച്ചാല് അൺലിമിറ്റഡർഞ്ഞ്ക്കാണ്ട് അമ്മള് ഒരു ലോഡ് ചോറ് എട്ക്കും ഒന്നാമത്തെ റീസൺ പിന്നെ രണ്ടാമത്തത് ആ ചോറിന്റെ ഒരു പകുതിയിലും മയോണൈസും ഇട്ക്കും ഈ മായോണൈസ് എന്നൊക്കെ പറഞ്ഞാ എണ്ണയിൽ കുളിച്ച പരിപാടിയാണ്
അതന്നെ പിന്നെ അതേപോലെ ഇപ്പൊ ഈ ജീവിത ശൈലി പറയല്ലേ അപ്പൊ വേറൊന്നാണ് ഇപ്പ ഞമ്മള ഒറക്ക് ഇപ്പൊ ഈ ഫോണ് കാരണല്ലേ ആഹ്
ഈ സത്യം പറഞ്ഞാ അമ്മള ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയരു സംഭവമാണ് അതായത് നമ്മ ശരീരത്തിന് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഏഹ് കണ്ടിന്യൂസ് ആയിട്ട്ള്ള ഒറക്കം കിട്ടണം കണ്ടിന്യൂസായ്റ്റ്ള്ള ഒരു ആറ് മണിക്കൂറ് ഒർക്കം കിട്ടി കഴിഞ്ഞാല്
സ്ലീപ് ഉം
അത്ഡീപ് സ്ലീപ്പ് കിട്ടി കഴിഞ്ഞാലേ നമ്മള ശരീരത്തിന്റെ എല്ലാ സംഭവങ്ങളും റെഡിയാവുള്ളൂ നമ്മള്പ്പാെരു ഒരു ഫാറ്റ് ലോസ് നടത് ത്താണെൽപോലും തടി കാെറക്കാണങ്കിൽ പോലും സ്ലീപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടയില്ലെങ്കിൽ അമ്മള് നല്ല ഫുഡ് നോക്കീട്ട് യാതൊരു കാര്യാെല്ല ഒരീസൊ ത്തെ സ്ലീപ്പല്ല പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് സ്ലീപ്പ് കിട്ടാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു പ്രോപ്പർ ആയിട്ടൊരു ഫാറ്റ് ലോസ് നടക്കൂല കാരണം സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ റസ്റ്റ് ഇട്ക്ക്ണ സമയത്ത് നമ്മൾ ശ്വാസത്തിലൂടെണ് ഫാറ്റ് പോണത് അതേപോലെ മസിൽന് റസ്റ്റ്- സ്റ്റ് കൊട്ക്കുമ്പോ അപ്പളാണ് അമ്മളെ മസില് ബിൽഡ് ആവണത് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് നടക്കണത് ഈ സ്ലീപ്പിലൂടെണ് ഇപ്പത്തെ ആൾക്കാരൊക്കാണീ ഒരു മണിക്കൊക്കെ വന്ന് കേറും ഇന്ന്ട്ടന്താക്കും അഞ്ചു മണിക്കന്നെ നീച്ചും ഏഹ് അത് ആറ് മണിക്കീച്ച് പണിക്കൊണ്ടാേലേക്കാരം ഏഹ് ഒരു മണി ക്കെക്കാരം വന്ന് കട്ക്കാ ഇപ്പ ഇപ്പത്തെ സാഹചര്യത്തി ലെന്നെ ഞാൻ പറയാ ഇപ്പോ വേൾഡ് കപ്പ് ഞാം വരെ സത്യം പറയാല്ലോ ഇപ്പ കണ്ടിന്യൂസ് ഒറക്കം കിട്ട്ല്ലാ ഈ വേൾഡ് കപ്പിന്റെ സമയത്തെ ഇന്നൊക്കെ മൂന്നെരക്ക് പത്ത് മണിക്ക് ഒറങ്ങീട്ട് മൂന്നരക്ക് നീച്ചു ഇന്നട്ട് പിന്നെ ഒറങ്ങീട്ടന്നെല്ല
ആഹ് അത് ശരിയാ പിന്നെ അഏപോലെന്നെ വ്യായാമോം കാെറവാണ്
ആഹ് അഅ അതെന്നെ പറഞ്ഞത് ഞാനെ ഫുഡ് തീറ്റ നല്ല കൂടുത തലാണ് ന്നാ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറങ്കി അരമണിക്കൂർ വ്യായാമം ചെയ്യ്ണില്ല അതൊക്കെ അമ്മള ബ്രെയ്നിനും ഒക്കെ എല്ലാത്തിലും വ്യത്യാസണ്ടാകും നമ്മള് ഈ രാവിലെ ണീച്ച് എക്സൈസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് നല്ല റിഫ്രഷ് ഫ്രഷ്മെന്റ് വരും പിന്നെ അതേപോൽതന്നെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങള് അതുവഴി ഇണ്ടാവും
ഉം ഏതായാലും ഇൻശാ അല്ലാഹ് ബാക്കി നമ്മള് കാണുമ്പോ പറയാം ഉം
ഓക്കെ എന്നാശരി ന്നാ